ഹലോ ഒക്കെ നല്ലത്. കേൾക്ക്‌ണ്ടോ? ക്ലിയറല്ലേ? ഉം
എന്താ പിന്നെ വിശേഷൊക്കെ ഉം ഒന്നൂല്ല ഒറങ്ങിട്ട് ഇല്ല ഒർക്കങ്ങനെ വരണണ്ട് മോന് ഉണ്ട് അടുത്ത് മോന് ഞാനിങ്ങനെ കണ്ണുമ്പി വരുമ്പോ ഓനെന്തെങ്കിലും ഒന്ന് പറയും ചോയ്ക്കും അപ്പൊ വീണ്ടും ഉണരും അംഗനവാടി പോണ മോനാണ് ഓന് ഇന്ന് പോയിട്ടില്ല കള്ളത്തരം അല്ല ഓന് ഇന്ന് മുടി വെട്ടാൻ പോയി നേരം വൈകിയാ വന്ന ഇപ്പന്റെ കൂടെ കൂടെ ആഹ് അപ്പൊ പിന്നെ ആ ടൈം കഴിഞ്ഞപ്പോ പിന്നെ പറഞ്ഞയ ചില്ല അപ്പൊ പിന്നെ ഓന് ഞാൻ ഇങ്ങനെ കെടന്ന് ഉറക്കങ്ങനെ വര്ന്ണ്ട് പക്ഷെ ഓന് ഒറങ്ങി ഇങ്ങനെ വരുമ്പോ ആഹ് ഒരാൾ ണ്ട് ഓള് സ്കൂളിൽ പോയതാണ്
ഒരാള് പിന്നെ ഏഹ് അവനെന്താ വല്യ ഉം ഉം ഉം നോമ്പുണ്ട് അവിടെ നോമ്പുണ്ടോ
ഓ ഉണ്ട് നോമ്പ് ആയതോണ്ട് ഇങ്ങനെ പെലച്ചക്കൊക്കെ നീച്ചു മോളൊക്കെ നോറ്റിണ് അപ്പൊ പിന്നെ ആഹ് ഇനി ഞാൻ വൈകുന്നേരം അസർ ബാങ്ക് കൊടുത്തിട്ടേ ഇറങ്ങ- ങ്ങുള്ളൂ അതുവരെ ഇങ്ങനെ പോട്ടെ വെച്ച് ഇനിപ്പൊ പത്തിരി ആഹ് പത്തി ഹസ്ബന്റിനോട് പോയിച്ചപ്പോ പത്തിരി ഇണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ പണിയന്നെയാണ് ആ ഒരു മടിയാണ് ഉറങ്ങിയ ഇറങ്ങിയാല് പിന്നെങ്ങട് കയ്യും തുടങ്ങിയാല് ഞാന് അങ്ങനെ ഒറ്റക്ക്‌ ഹസ്‌ബന്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഓട്ടട ദോശം അങ്ങനൊക്കെ ഉണ്ടാക്കും
ആ നോമ്പൊറക്കുമ്പോ അന് ഓട്ടട ഒന്നും തിന്നാൻ കയ്യൂല
എന്നല് പത്തിരി തന്നെയ ആണ അയിന്റെ ഒ ഒരു ഇത് ആ അതന്നെ ആ ഉം കോഴി ആഹ് കോഴിയിടാ കൊണ്ടന്ന വച്ചോന ബിരിയാണി അങ്ങനെ ആ നേരത്തെ ചെലപ്പം ഓല്ക് പറ്റി ഓൺ ആ എന്തെങ്കിലൊക്കെ ഉണ്ടാക റമളാൻ ക്കിടക്കൊക്കെ ഇണ്ടാക്കും മ്മക്കൊരു വെറൈറ്റി മാറ്റത്തിന് ഇങ്ങ ആ ആ അതന്നെ ആ അതന്നെ ആ
ഉം ഇനിയിപ്പം സ കറി ഇണ്ടാക്കി വെച്ചീണോ
ഇല്ല കറി കോഴി കൊണ്ടന്ന കിഴുകി വച്ചന് കൊറച്ച് മസാല പെരട്ടി വെച്ചന് മോള് നോമ്പ ഉപ്പാക്കിനോട് പിന്നോ അപ്പൊ നമുക്കൊരു ഇതാണല്ലോ ഉണ്ട അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പൊ ഞാൻ കൊറച്ചെടുത്ത് പൊരിക്കാൻ വേണ്ടിയത് മസാല തേച്ചെന്ന് ബാക്കി ഞാനും ആഹ് ഇന്ന് ഓളുസ്താത് നോക്കൻ പറഞ്ഞീന്ന് പറഞ്ഞാണ്ട് നോറ്റു പോയതാ നാളെ അപ്പൊ ഞാൻ പറഞ്ഞു ന നാളെ നോറ്റാ പോര പ്പ ചോദിച്ചപ്പം സ്താത് നോൽക്കാൻ പറഞ്ഞതതോണ്ട് നോറ്റത അന്നിട്ടിപ്പാ എന്തായി ആവോ അവിടെത്തി കുട്ടളടൽ എത്തിപ്പോ നീ നോൽക്കാതെ ആയിണന്ത
ആ ചെലപ്പോല് കുട്ടളെ കൂട്ടത്തെ കുടുങ്ങുമ്പോ ചെപ്പോ ഒരു വെള്ളം കൂടിചലോ
ആ ഉണ്ടാവും നോമ്പ് റംസാൻ ഇതേപോലെ കൊറെ ഒക്കെ കഴിഞ്ഞ പിന്നെ കൊറെക്കെ നോറ്റി കൊറ അപ്പൊ ലാസ്റ്റ് ഒക്കെ ആയപ്പോ പിന്നെ നോറ്റു പോവും വെരും ആ വെരും അപ്പ പറഞ്ഞ ഞാൻ മു ചുറ്റു ചോറൊക്കെ തിന്ന് മ് മ്
അനെ ഞാൻ ഇ പറന്ന നോറ്റിയില്ല നാളെ നോൽക്കാലം വിചാരിച്ച ഇപ്പ നാളെ സ്കൂളൊന്നുംല്ല
ആല്ല ആ ഞാനങ്ങനെ വിചാരിച്ചിനി നാളെ അപ്പൊ ഓളോട് ചോദിച്ചപ്പോ ഓളും ഒക്കെന്ന് ആഹ് നോൽക്കാ അങ്ങനെ പറഞ്ഞപ്പോ പിന്നോട് നോല്പ്പിച്ചതാ ആ നീച്ചീ പോച്ചോക്കെ മക്കളൊക്കെ നോൽക്കും ള ഞാന്ന് പിന്നെ അതവ നെ ഉറങ്ങി പോവാ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ ഉള്ളൂ അല്ലാ അതൊക്കെ നീയിച്ചു
ഉം
പിന്നെ നിങ്ങളെന്താ ഇണ്ടാക്കണ വൈകുന്നേരം
എന്താ അറിയില്ല തീരുമാനമായില്ല ഞാനന്നെ ഉള്ളൂ പുതിയാപ്ല ഇല്ല വൺ വണ്ടി പോയ ഫത അപ്പൊ ഇനിപ്പ ന ചോ മടിയായി ചോറുണ്ട് ഇണ്ടാക്കിയത്ണ്ട് അപ്പൊ നൈറ്റ്ന്തേലു കറിയൊക്കെ ഉണ്ടാക്കണം ഉം ചോറ് അയിന് പോകൂല പക്ഷെ എന്താ ഇനിപ്പ പത്തിരി ഇണ്ടാക്ക എനക്കായിട്ട് ഉണ്ടാക്കണ്ടെ അല്ലെ പിന്നെ പൊറാട്ടന്തെ കൊണ്ട വെരിച്ചാണം
ആ ആ ആ അതന്നെ വീട്ടിൽ നിങ്ങളെന്നെ ഉള്ളോയിക്കും ആ ഒറ്റ നിങ്ങന്നെ ഉള്ളൂ വേറെ ആര ട്ടോ
മക്കള് മൂന്നാളും പിന്നെ ഞാനുംന്ന സ്വന്തം പരെയാണ മ് രണ്ടാള് നഴ്സറിയിലും സ്കൂളായിട്ട് പോയിണ് ഏ ചെറുദിന ഇപ്പ ഒറക്കീണ് ഞാൻ ഓണ ഒണരുന്നന് മുന്നേ എന്തെങ്കിലൊക്കെ ആക്കണം
ഹ ശെരി
പടിച്ചു നോക്കേണ്ട്
ഉം ഉം ഉം ആഹ് ശെരി പിന്ന മയണ്ടോ നാട്ടിലൊക്കെ
ഇത്ര നല്ല മയെന്
ആ രാത്രി ഇവടെയിണ്ടായിരുന്നു നല്ല മഴ രാവിലെ വരേണ്ട് ഉണരുമ്പൊക്കെ ഇടക്കടുക്ക്
ആ ആ ഞാനിങ്ങനെ അറ നിങ്ങൾക്കെന്തൊരു പെ ഞാൻ പുറത്ത് തിരുബാൻ ച്ചി അപ്പൊ ഇ അത് പുറത്താണോ ഞാൻ എടുത്തണോ നിക്ക്ങ്ങനെ ഒരുറട് ഞാ പിന്നെ ലയറ്റ് ഒക്കെട്ട് നോക്കിയപ്പോ നല്ല മഴ അപ്പ ഞാൻ വൈകുന്നേരം തന്നെ എടുത്താണ് എടുത്ത് മോളിൽ കൊണ്ടോയി ചിക്കിയാണ് അപ്പൊ ഇുടെ മുറുകണില്ലമ്മ ഇത ഉണങ്ങിയ തുണിപ്പയല്ല ഇപ്പ മഴ മെയ്താല് കാ റ്റത്തൊക്കെ നിലത്തു പോകുമല്ലോ
ആ അതെ പിന്നെ വ ഞാനും പൊറത്തപ്പ ചിക്കല്ലേ ചലവാ എങ്ങനെ ഇടുത്ത് കൂലട അങ്ങനെ നോക്കിക്ക അതല്ലെങ്കിൽ മഴ വെയിലം കണ്ടാലും ചിലപ്പോ ഓർമ്മണ്ടാവല്ല അത് നനഞ്ഞിട്ടേ അറിയുള്ളൂ
അതേ ഇപ്പ തന്നെ ഉണങ്ങാൻ കുറച്ചു പണിയ അതിന്റെ ഇടയിൽ ഇനി ഇപ്പ ഞാന് മഴയും കൂടി കൊ കൊള്ളി ച്ചാണ്ട് ഉണങ്ങിയില്ലെങ്കിലിൽ വിചാരിച്ചിട്ട് ഞാൻ വേഗം ലൈറ്റിട്ട് പോയോക്കിയപ്പോ ഒക്കെ എടു ഇന്നര എടുത്തണ്നിക്ക് ഓർമ്മല്ലാഞ്ഞിട്ടാ ബെഡ്ഷീറ്റ് ഒക്കെ ഇപ്പം ഇങ്ങനെ മഴയായോണ്ട് മക്കള് ചെറിയ ചെറുത് ഇങ്ങനെ പമ്പേഴ്സ് ഇട്ട് കൊടുത്താലും മൂത്രമാ ആവും ചെറിയൊരു തുള്ളിയൊക്കെ അപ്പ പിന്നെ ഞാൻ എന്നും ഒലമ്പണേ
ആ ചെറിയ മക്കളുണ്ടാവുമ്പോ നമുക്ക് എന്നും തിരുമേണ്ടി വരും ബെഡ് ഷീറ്റൊക്കെ ആ
ബെഡ് ശീറ്റൊക്കെ ഒന്നും ഇപ്പ മഴത്തൊന്നും തേച്ചാ തേഞ്ഞല്ലേനി ഉണങ്ങാതിട്ടാല് ഒരു മണാണല്ലോ ഞാന് കംഫേർട്ട് ഇടല അപ്പൊ പിന്നെ സ്മെല് ഇണ്ടാമൂല കംഫോർട്ട് ആ നല്ലൊരു മണ അല്ലെ അയിന് നല്ലത് വേറല്ലേ നമ്മള് എടുത്ത് വെക്കാനുള്ള തുണിപ്പായലൊക്കെ കംഫോർട്ട് ഇട്ട് മുക്കി വെച്ചാല് പിന്നെ അത് എപ്പ എടുക്കുകയാണെങ്കലും ആ മണം ഉണ്ടാവും അല്ലാതെ അല്ലെങ്കി ഒരു പൂത്തി പൂത്തി വെച്ചാൽ ഒരു മണം ആണല്ലോ വേ ഉം ഉണങ്ങിയതാവുമ്പോ ഉം പിന്നെ അവിടെ എന്താ വെള്ളമൊക്കെ വന്നോണ അപ്പൊ കെണറ്റില് വേനലായപ്പോ വറ്റീനല്ലോ
ആഹ് വെള്ളമൊക്കെ ഇണ്ടായിന് പിന്നെ വച്ച ഇവിടെ വച്ചലില്ല ഞങ്ങിവിടെ ഒരു തറവാട്ട ഞങ്ങള് ന വീട്ട്കാര്
ആഹ് ഞങ്ങതും അങ്ങനെ തന്നെ മൂന്ന് പരക്കാാരും ഒരു കിണറാ
ആഹ് വെള്ളം വറ്റലില്ല എന്നാലും ഒര് മെയ് മാസ
ആ ഞങ്ങള് കരു കരുതി നി ന്നാലും നല്ലോണം വെള്ളം വറ്റി പിന്നെ കുൽ കിണർുണ്ട് പിന്നെ പൈപ്പ് വെള്ളം ഉണ്ട് ജപ്പാൻ്റെ അതും രണ്ട അഡ്ജസ്റ്റ് ചെയ്തു ഉ ഉ അതിന്റെ കനക്കില് പൂച്ച വീണെ ഈ വെള്ളംമല്ലാത്തോടത്ത് അതിന്റെ ഇടയിൽ പൂച്ചും വീണ് ല് ആ പൂച്ചനെ എടുത്ത് പിന്നെ ബ്ലീച്ച് ഇട്ടേല് പിന്നെ ഭയങ്കര ചോയായി ആ ഫുള്ള് നന്നാക്കി വെള്ളം മുള്ള് വറ്റിച്ച് നന്നാക്കി ക്കി അയ്ല് പിന്നെ നമ്മള് ഉള്ള വെള്ളത്തി ലേസം ബ്ലീച്ച് ഇടണ്ടെ അയ്ല് ബ്ലീച്ചിന്റെ ചോയായി അങ്ങനെ പിന്നെ ഞങ്ങള് അടുത്തന്നൊക്കെ ഇനി ഇട്ക്കലുണ്ടയ്നെ വെള്ളം എങ്ങനെ ചാടിന്നൊന്നറി വാലന്റെറെ ഉള്ള്കൂടെ എങ്ങനെൊക്കോ കെട്ടിമാറിഞ്ഞ് വീണാന്ന്ണ്ട് ചെറിയരു പൂച്ചക്കുട്ടി ഉം ച ത്ത് പൊങ്ങയാരെ കണ്ടത് വെള്ളം മുക്കാൻ മാണ്ടീട്ട് ഇമ്മ രാവിലെ വെള്ളം മുക്കാൻ വേണ്ടി പോയേക്കപ്പ പൂച്ച ചോനെ കെൻറ്റ്ക്ക് മോട്ടർ ഇടാഞ്ഞ നന്നായി അല്ലെങ്കി ആ ടേങ്കും പിന്നെ
ആഹ് അതെ അഹ് പറയണ്ടോ ഓരോ ഇത് നമുക്ക് ഉണ്ടായി അങ്ങനെ വെട്ട് കിട്ടിയാ എര്ടെങ്ങാറാ പിന്നെ ആ വെള്ളം പിന്നെ എന്ന് കുടിക്ക കൊറേ കയ്യോളും മാറി
മ്മ് അതെ അമ്മക്കൊരൊസ് വേക്കും അയ്ൽ ങ്ങനെ വീണ്ന്ന് പറിമ്പോ കണ്ടതല്ലേ കണ്ണിന്റെ മുന്നില് ന്നെ പൊട്ടി എന്താ പറയ വീർത്ത് ചെറിയ പൂച്ചക്കുട്ടി ഏനി പക്ഷെ വീർത്തോയി പൂച്ചകുട്ടേ വെള്ളം കുടിച്ച് വീർ
മ്മ് മ്മ് മ് അതെ വേറെ ന്താ പിന്നെ എന്തെങ്കിലും ചെയ്യ്ണ്ടോ മക്കളിം നോക്കിങ്ങനെ
ഈ ഇല്ല വടെ വീട്ടിലന്നെ അയ്ൻ്റെടേൽ ഇപ്പന്തേലൊക്കെ ഓൺലൈൻ ആയി എന്തേലൊക്കെ ചെയ്യുന്നല്ലാതെ വേറെ ഒരു പരിപാടില്ല പഠിക്കണംന്നൊക്കെണ്ട് മോനൊന്ന് വല്തായിട്ടേ പഠിക്കണം
ആ അതെ റിനോ ങ്ങട്ട് വാ അതൊന്നുട്ക്കല്ലേ ങ്ങട്ട് വാ
അവിടാരാള്ളേ ചെറേ മോ
ന്റെ മോനുണ്ട് മോനുണ്ട് അപ്പോ മോളെ ന്തോക്കോ ഞങ്ങള് മറ്റേ മറ്റേ റൂമില് ഞങ്ങള റൂമിലന്നെ നിക്കൽ പ്പോ ഇപ്പൊറ്ത്തേക്ക് പോന്നപ്പോ മോളെ ഓരോ സാധനം കാണ്ണ്ട് അതൊക്കെട്ക്ക്ണ്ട് ഇഞ്ഞിപ്പോ ഓള് വന്നാൽ അറിയാം
എം ങ്ങള് പിന്നെ സ്വന്തം വീടല്ലേ
ആഹ് സ്വന്തന്നേണ് ആഹ്
പെരപ്പണണ്യൊക്കെ
ആഹ് പെരിപ്പണ്യൊക്കെ കഴിഞ്ഞ്ട്ടുണ്ട് ഇപ്പം ഏകദേശം കഴിഞ്ഞ്ണ് തൊടുക്കെ ആ വെല്ല്യ തോനൊന്നുല്ല മോള്ലും മുന്നി അല്ല ബേക്കിലും മുന്നിലും കൊറേശെണ്ട് കൊറ്ച്ച് നമ്മള ചെറ്യേ ചെറ്യേ ആ ചെടി പിന്നെ ആ ആ കൊറോണന്റെ ടൈമിലൊ ഉണ്ടായിനി പിന്നൊക്കെ പോയി ചട്ടീലുള്ളതൊക്കെ പോയി മ് പിന്നെ കൃഷിയും പിന്നെ മൊളക് കറിവേപ്പില അങ്ങനൊക്കെ ചെറുതായിട്ടുള്ള അങ്ങത്തൊക്കെ ഓരോന്ന്ണ്ട് മായ്ലാ
കര്യേപ്പിലൻ്റെലൊക്കെണ്ടോ
ആഹ് കറിവേപ്പിലൊക്കെങ്ങനെ ണ്ടാവ്ണ്ട് അതൊക്കെങ്ങനെ ണ്ടാക്കും അല്ലാതെ
ഇവിടെപ്പം അങ്ങന് ത്തൊന്നും ഇല്ല കരിയേപ്പൊക്കെ കുഴിച്ചിട്ട്ണ്ന്നെല്ലാതെ
ആഹ അത് പെട്ടെന്ന് അ നമ്മക്കൊരു ഇതാണ് ഉണ്ടാവലൊക്കെ ഒരു കാണല്ലേ ആഹ അതന്നെ ആ മ്മള് ശ്രദ്ധിക്കണേ നമ്മൾ ചെറുതാവുമ്പൊന്നും അങ്ങനെ നുള്ളര്ത് കൊ
ആ ഞാൻ കുറെ കാലം നുള്ളാതെ നിന്നീനി ന്നാ ന്നുള്ളി തൊട്ങ്യപ്പോളോ അതാട് നാസായിം ചെയ്ത്
ആഹഹ അയ്നെങ്ങനെ നമ്മള് ചെലോര് ഭയങ്കര ന്നുള്ളല് ന്നുളളും ഞാൻ എട്കോക്കെങ്ങനെ എപ്പോഴും ന്ക്കൊരു പേട്യോ
അത് നല്ലോം പച്ച പിട്ച്ച് വന്ന്ണേൽ പിന്നെ കൊഴ്പ്പല്ല കൊമ്പ് പൊട്ടിച്ച് കൊടുക്കണം നീളം വെക്കാണെങ്കിൽ
ട്ടിച്ച് കൊടുക്കണംന്ന് പറയ ആഅതന്നെ അങ്ങനെ പറിം ന്നാലും ഞാൻ ചെല്പ്പൊക്കെ കൊമ്പ് പൊട്ടിച്ചൊള്ളൂ ചെല്പ്പൊക്കെ ഞാൻ ഇല്ല്യൊക്കെ എടുക്കും അ എപ്പൊളും ങ്ങനെ
ഇര്ഞ്ഞ്ട്ക്കാൻ പറ്റൂലല്ലോ എറ്റവും നല്ലത് എങ്ങനെ കര്യേപ്പ് എലെട്ക്കാന്
ഞാന് ഇരിഞ്ഞേനിട്ക്കൽ കൂടുതൽ അടീന്നൊക്കെങ്ങനെ എടുക്ക മോ തൂമ്പോന്ന് തൂമ്പന് ആ കൊമ്പടുക്ക് ആ ഇല്ലിട്ക്കു. ഇരി ഇര്യലില്ല ഇല്ലി ട്ക്കണം ഇല്ലി പൊട്ടിച്ചാണ്ടങ്ങനെ എടുത്ത ഇര്യര്ത് ഇര്ഞ്ഞാൽ ചെയ്യുംം ഞാൻ ഇല്ലിട്ക്കും പിന്നെ ഇമ്മൊക്കെ പറ്യ തൂമ്പ് അപ്പോ ഞാൻ എടക്ക് എടക്ക് ഞാൻ കൊറ്ച്ചട് തായിട്ട് ഞാൻ നല്ലണ്ടെങ്കിൽ ചെൽ അപ്പ നമുക്കൊറ അങ്ങനെട്ടേക്കും ഇടക്ക് പൊട്ടിക്കും ഇമ്മ അങ്ങനെ പറയാ ഇടക്ക് ഇടക്ക് പൊട്ടിക്കണംന്ന് അങ്ങനെ ഞാന് എനിക്ക് അങ്ങനെ തോന്നൂല്ല അങ്ങനെ കരുതി കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അപ്പൊ ചിലപ്പോ എ ചിലപ്പോ വന്ന് ചോദിക്കുമ്പോ ഞാന് എങ്ങനെ ഇങ്ങനെ പൊടിച്ചു കൊർക്കും തോപോ അങ്ങനെ ആ ഓക്കെ ഓക്കെന്ന